ഹലോ ഹലോ
ഓ
ആ ഇപ്പൊ കേൾക്ക്ന്ന്ണ്ട് നേരത്തെ കേട്ടിനില്ല
ഏ കേക്ക്ണ്
ആ പ്പ കേക്കുന്നുണ്ട്
തെരക്കൊക്കെ കഴിഞ്ഞോ ചോദിക്ക
ഏ
തെരക്കൊക്കെ കഴിഞ്ഞോചോയ്ക്ക്യ ഫ്രീ ആണോ ഇപ്പൊ
ആഹ ആഹ ഫ്രീയാണ്
മക്കള്
മക്കള് സ്കൂൾക്ക് പോയി ഉം ഉം ഉ അപ്പ
ആഹ എന്താന്ന് ക്ലിയർ ആവണില്ലല്ലോ
ഇല്ല
ക്ലിയർ ആവണില്യ പറയാ കേൾക്കണ്ട ഇയാക്ക് ആ ഹലോ ഹലോ ഹലോ ഹലോ
ഏ
ഹലോ
ഹലോ
ഹലോ
ആ അ റേഞ്ച് ഇല്ല മുറിഞ്ഞ് മുറിഞ്ഞ് കേക്കണ് ഹലോ
കേൾ ന്നില്ലേ
റേഞ്ച് ഇല്ലാ തോന്നുണ്ടങ്ങളൊക്കെണ്ട് അവടുത്ത
ഹലോ കേൾക്കിണില്ലേ